പനംബ്രോ സുഖല്ലേ
ആ സുഖാണ്
എവിടേ പ്പോ ആഹ് അതെ ഇപ്പോ ഫ്രീയാണ്
എന്താപ്പൊ ഇപ്പൊ വേൾഡ് കപ്പൊക്കെണ് ആ നമ്മളെ ഇന്ത്യെച്ചങ്കി എവിട്ക്കും എത്തിട്ടുല്ല എത്ര നൂറ്റി ഇരുപത്തൊമ്പതോ എത്രക്കെണ് ഫിഫ റാങ്കിങ് എന്തപ്പ നമ്മടെ നാടിന്റെ അവസ്ഥ കായിക ത്തിലും മറ്റൊക്കെ കു ഏ കുട്ട്യാള് കൊർവാ തോന്നുണൂല്ലേ എന്താ അഭിപ്രായം
ആ തീർച്ചയായിട്ടും നമ്മളെ നമ്മളെ ഇന്ത്യയെ കുറിച്ച് നമ്മള് കായികത്തില് നോക്കാണെങ്കില് ഒരു പിന്നോക്കാവസ്ഥയാണ് മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാണെങ്കില് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കൂടെന്നെ ഈ ഒരു കായിക മേഖലയോടൊരു മുഖം തിരിക്കുന്നരവസ്ഥയാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ താരതമ്യം ചെയ്ത് നോക്കുമ്പോ നമ്മുടെ ഇന്ത്യ കായിക കായികപരമായിട്ട് എന്താണ് വളരെയധികം ഒരു പിന്നോക്കാവസ്ഥയിലാണ് പ്രത്യേകിച്ച്പ്പോ ഈ ഒരു വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ത്ത് ബാക്കിയുള്ള എല്ലാവരും മറ്റ് ഏഹ് നമ്മുടെ ഇന്ത്യക്കാരെന്നെ അധികം മറ്റുള്ള രാജ്യങ്ങളുടെ പുറകെ പോകുമ്പോ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഇന്ത്യ ഉണ്ടായിരുന്നെങ്കി ഒരിക്കെ ഞങ്ങൾ മറ്റു രാജ്യങ്ങളുടെ പുറകെ ഞങ്ങൾ പോകില്ലായിരുന്നു നമ്മുടെ രാജ്യത്ത് ത്തിന്റെ കൂടെ തന്നെ നിക്കുമായിരുന്നു എന്നുള്ളത് അതെ അതെല്ലാം നമ്മുടെ ഒരു കായിക മേഖലയെ ഒരു പരിഹസിച്ചു കൊണ്ടുള്ള അല്ലെങ്കി ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉന്നത തലങ്ങളിൽ നടക്ക നടത്താത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണ്ടത് കാരണം അത്ര ത്തോളം കായിക മേഖലയെ വളരെയധികം ഒരു പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലാണ് നമ്മുടെ സർക്കാർ ഇപ്പോ പോയ്ക്കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും ഏ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൂടി ഒരു ഫലവത്താവാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ഉപകാരപ്രദമാവാ ത്ത രീതിയിലാക്കിക്കൊണ്ടിരിക്കാണ് ഏ ആ രീതിയിലാണ് നമ്മുടെ കായിക മേഖലയെ കൊണ്ടുപോകുന്നത് പല വിദ്യാർത്ഥികൾക്കിടെ നമ്മുടെ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കേരളത്തിലടക്കം ഏ പല ഒരുപാട് ഒട്ടുമിക്ക നല്ല കഴിവുള്ള അല്ലെങ്കിൽ കായികപരമായിട്ട് നല്ല ഏ ഒരു ബലം അതുപോലെ തന്നെ ശക്തി ആ ഒരു മേഖലയിലൊക്കെ തിളങ്ങി തിളങ്ങുന്ന പല വിദ്യാർത്ഥികൾക്കും മുന്നോട്ട് അങ്ങോട്ട് പോകണമെങ്കില് എന്തായാലും മറ്റു ഏ പല നമ്മുടെ കൗൺസിലിന്റെ അതുപോലെ തന്നെ ഇന്ത്യ സ്പോർട്സ് കൗൺസിലിന്റൊക്കെ ഒരു സഹായം ന്ന്ള്ളൊര് അത്യാവശ്യമാണ് എന്നാല് അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതെ അതൊക്കെ അത്ര മതി എന്നുള്ള ഒരു ലെവലിലേക്കാണ് പ്രത്യേകിച്ച് ഫുട്ബോളിനൊക്കെ വളരെയധികം ഒരു പ്രാധാന്യം കൊടുക്കാത്ത രീതിലാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ ഏ ഫിഫ റാങ്ക് നമ്മൾ നോക്കാണെങ്കി നമ്മ നൂറ്റി ഇരുപത്തി ഒൻപതാണ് തോന്ന്ണ്ട് ആ ലെവലിലേക്ക് നമ്മുടെ ഏ ഫുട്ബോൾ രംഗത്തെ എത്രത്തോളം തരം താത്തിയിട്ടുള്ളത് കാരണം ഒരു പ്രാധാന്യം അല്ലെങ്കി അതിന് വേണ്ടിയുള്ള ഫണ്ട് നീക്കി വെക്കുകയോ അങ്ങനെള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ അല്ലെങ്കി വിദ്യ നമ്മുടെ രാജ്യത്ത് ധാരാളം കഴിവുള്ള വിദ്യാർത്ഥികൾ വന്നുകൊണ്ട് ഏ വിദ്യാർത്ഥികൾ കുട്ട്യാളും അതുപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതൊക്കെത്തെന്നെ അവരുടെ കഴിവുകൾ അത് എന്താണ് ഒരു ഡിമോ ട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അവർക്ക് ഒരു പരിശീലനം നൽകാതെ അവർക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനം നൽകാതെ അവര് അവരുടെ കൈവിനെ അത് തളർത്തിക്കൊണ്ടിരിക്കാണ് ന്നുള്ളതാണ് എനിക്കതിൽ പറയാള്ളത് ഏ സത്യല്ലേ ബ്രോ
അതെ ഇപ്പത്തെ നമ്മടെ നാട്ടിലെന്നെ അത്യാവശ്യം നല്ല നന്നായിട്ട് കായികത്തില് ശ്രദ്ധിക്കണത് ഫുട്ബോളാച്ചിങ്‌ ഫുട്ബോള് ക്രിക്കറ്റ് അങ്ങനെ പല മേഖലയും ഷട്ടില് ഈ മേഖലൊക്കെ നന്നായിട്ട് കഴിവ് തെളിയിക്കണ സ്കില്ലഡായ കൊറേ കുട്ടികള്ണ്ട് പക്ഷേ പല ക്ലബ്ബ് ക്ലബ്ബ് പൈസയച്ചെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല കേവലം ഇപ്പോം ഈ വേൾഡ് കപ്പ് വന്നപ്പഴാണ് കേരളത്തിന് നല്ലൊരു ഗ്രൗണ്ടില്ല ഏ ധാരാളം കു കുട്ട്യാള് ഫുട്ബോൾ കളിക്കണം നന്നായി ഫുട്ബോൾ കളിക്കണ കുട്ട്യാള്ണ്ട് അയിന് ഗ്രൗണ്ടില്ല അവർക്ക് മറ്റ് സൗകര്യങ്ങളൊന്നുംല്ലാന്ന് ഇപ്പഴാണ് ചർച്ച ചെയ്യണത് ഇനിയിപ്പോൾ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാ അതോട് കൂടി ആ ചർച്ചയുടെ ചൂട് അവസാനിച്ചു അതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ട്രെൻഡിനോടൊപ്പം എന്തെങ്കിലൊക്കെ ഒരു വിഷയം എടുത്തിടാ ന്ന്ട്ട് അത് കഴിയുമ്പോഴത്തിന് അടുത്തത് വേറെ എന്തെങ്കിലും വെരും അപ്പോൾ അതിൻ്റെ പിന്നാലെ പോവാ അല്ലാതെ ഇതിൻ്റെ പിന്നാലെ തന്നെ ഫോക്കസ് ചെയ്ത് പോണില്ല എന്ന്ള്ളത് മെയിനായിട്ടുള്ള ഒരു വിഷയാണ് ഇപ്പോ വേൾഡ് കപ്പിലെന്നെ നമ്മളെ ഇന്ത്യേന്ന് പല പ്ലേയേഴ്സും വേറെ വേറെ രാജ്യത്തിനായിട്ട് ബൂട്ട് അണിയ്ണ് ണ്ട് അപ്പൊ അത്തരത്തിൽ നല്ല ടാലന്റ് ആയിട്ടില്ല നല്ല സ്കില്ലായിട്ടുള്ള നന്നായിട്ട് കളിക്കണ കുട്ടികള് ഏ ആൾ കരിയുക നിരകളെന്നെ കേരളത്തില് ഇന്ത്യേല്ണ്ട് പക്ഷെ അയ്നൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആളില്ല ശെരിക്ക് സ്വകാര്യ മേല മേഖലയും ഗവൺമെന്റൊക്കെ ഒന്ന് ഒത്തുപിടിക്കാച്ചെങ്കി അതിനാവശ്യമായിട്ടുള്ള വലിയ വലിയ പണക്കാര് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ണ്ടെങ്കിലും ഇവരുമായി ചർച്ച ചെയ്തത് അവർക്ക് വേണ്ട സ്ഥലം നല്ലൊരു ഗ്രൗണ്ട് ടർഫ് ക്രിക്കറ്റ് ക്രിക്കറ്റിന് ഏകദേശം അത്യാവശ്യം സപ്പോട്ട് കിട്ടുന്നുണ്ട് എന്നാണ് ൻക്ക് തോന്നുന്നത് എന്നിരുന്നാലും പ്രധാനമായി ഒരു ബിസിനസ് മേഖല ആയിട്ട് വളര്ണുണ്ടോന്നൊരു ഡൗട്ട്ണ്ട് എനിക്ക് കേവലം പണക്കാർക്ക് മാത്രം കളിക്കാ അല്ലാത്തവര് നല്ല കഴിവുള്ളവരാച്ചെങ്കിലും അവഗണിക്ണ ഒരവസ്ഥ പൈസക്ക് കളീ ന്നില്ല ഒരു അവസ് സ്ഥയിലിലേക്ക് കേരളത്തിലെ പല ഗെയിമുകളും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഗെയിമുകളും മത്സരങ്ങളും മാറിയിട്ടുണ്ട്. ബിസിനസാകും പക്ഷെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കുട്ടികളുടെ കരിയർ ഏഹ് ആരോഗ്യം ഏഹ് എല്ല കാര്യങ്ങളാണ്. ന്നാലൊള്ളൂ നമുക്ക് ഒരു രാജ്യം ഏഹ് ഇങ്ങനെ ഈ രീതിയിലെങ്കിലും കായികംന്നുള്ള ഒരു രീതിയിലെങ്കിലും ഏഹ് മറ്റു രാജ്യങ്ങളെ മറ്റു രാജ്യങ്ങളോടൊപ്പം പിടിച്ചു നിൽക്കാനും പിന്നെ ഈ ഫിഫാറാങ്കി ങ്ങൊക്കെ ശ്രദ്ധേയമായ ഒരു കാര്യാണ്. ഇന്ത്യക്കെ കടക്ക്ണത് നൂറാം സ്ഥാനത്തിനും മുകളിലാണ്. അതൊക്കെ ഏഹ് എത്ര നൂറ്റി നാൽപ്പത്തിമൂന്ന് കോടിള്ള ഇന്ത്യ ഏഹ് നൂറ്റി ഇരുപത്തൊമ്പതാം റാങ്കിങ്ങിലും ഏകദേശം ഒന്നര ല ക്ഷൊ ഏഹ് ഒരു ലക്ഷൊക്കെ ജനസംഖ്യ ഉള്ള ഒരു രാജ്യാണ്പ്പോ ഫി ഫിഫ വേൾഡ് കപ്പ് കളിച്ചൊണ്ടിരിക്ണത്. അതൊക്കെ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോ വലിയ രീതിയിലുള്ള തോൽവി തന്നെയാണ്. അപ്പോ ഇ തിന് വേണ്ടിട്ട്ല്ല കാര്യങ്ങൾ കായികത്തിന് വേണ്ടിട്ട്ല്ല ഒരു വളർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുല്ലതാണ്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ആരോഗ്യം എല്ലാ എല്ലാ മേഖലയിലും മെച്ചപ്പെടാണ്. ഏഹ് ഓരോ വിദ്യാർത്ഥികളും ഇങ്ങനെ കായികത്തിലേക്ക് എന്തെങ്കിലു ഒക്കൊരു മേഖലയിലേക്ക് വരുമ്പോ അവരുടെ ആരോഗ്യ രീതി ജീവിത ശൈലി എല്ലാം മാ ഏഹ് മാറി മറിയും അഹ് കൂടുതലായിട്ട് സ്ട്രെസ്സോ മാനസികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇണ്ടാവൂല്ല. അത് കൊറയും ഉണ്ടെങ്കി തന്നെ അയിന്നൊക്കൊരു ഏഹ് കുറവ് വരുന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു ടീം വർക്കായിട്ട് എപ്പോഴും എല്ലാ മേഖലയിലേക്കും എത്തിപ്പെടുന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യാണ്. ഏഹ് ഇതിനൊക്കെ ഗവണ്മെന്റ് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ പല സ്വകാര്യ സ്ഥാപനങ്ങളും ടർഫും കാര്യങ്ങൾ ട്രെയിനിങ്ങും ക്യാമ്പൊക്കെ നടത്ത്ണ്ണ്ടെങ്കിൽ പോലും ഏഹ് നമ്മളെ ഇന്ത്യയിൽ കേരളത്തിന്റെ അവസ്ഥാ പർഞ്ഞാൽ പല നാടുകളും ഇപ്പഴും ഏഹ് ഗ്രാമപ്രദേശങ്ങളില് അന്നന്നൊക്കെള്ള ജീവിത ഏഹ് രീതികള് തേടിക്കൊണ്ട് സമ്പാദിക്കുണ അവസ്ഥകളാ അപ്പോ അവര്‌ലേ ക്ക് കൂടുതലായി ക്യാശോ ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്ത്ന്ന ക്യാമ്പിനും മറ്റും പല വഴിക്ക് കൂടുതൽ ക്യാശ് ആവശ്യമാണ് അപ്പോ പല വിദ്യാർ ഥികളും ടാലന്റഡർ ആയിട്ടുള്ള സ്കില്ലഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികള് ഈ സപ്പോർട്ട് ഇല്ല എന്നത് കൊണ്ട് മാത്രം എപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട്. ഇപ്പ വേൾഡ് കപ്പിന്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിയ മനസ്സിലാവും ഞമക്ക് പല ആളുകളും ഉയർന്നു വന്നു അല്ലേ ഏറ്റവും പട്ടിണീന്നും ഏഹ് പട്ടിണിയായി ജീവിച്ച് ഏഹ് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിന്നാണ് പല ആളുകളും ഫുട്ബോൾ മേഖല പെലയുടെക്കെ ജീവിതം അല്ലെങ്കിൽ എല്ലാ എല്ലാ ആളുകളുടെയും ജീവിതം എടുത്തു നോക്കിയ മതി ഒക്കെ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ ഉയർന്നു വന്നാ. അപ്പോ ഏതോ ഒരു സമയത്ത് അവരൊക്കെ കൈപിടിച്ചു ഉയർത്താന് സപ്പോർ ട്ടെയ്യാന് ആളുണ്ടായിരുന്നു. ഇത് കേവലം അവൻ നന്നായിട്ട് ഡി ഏഹ് കളിക്ക്ണു അപ്പോ ഒരു ജസ്റ്റ് വീഡിയോ എടുക്കാ റീൽ ഇട്ക്കാ റീച്ച് കിട്ടാ ഇതിൻല്ലൊരു അവസ്ഥയിലേക്ക് മാത്രം ആയിട്ട് കേരളത്തിലെ കേരളത്തിലെ ഏഹ് ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കൊർച്ച് കാലത്തിന് അങ്ങനെ നിലനിൽക്കും അത് കഴിഞ്ഞാൽ ഓനെ ഒഴിവാക്കും. അടുത്താളെ ഏഹ് യൂസ് ചെയ്യും ന്നുല്ലതാണ്. അതല്ല ഓനെ കൈപിടിച്ച് ഉയർത്തി ഏഹ് നല്ലൊരു ക്യാമ്പൊ ക്കെ നൽകി ഏഹ് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വച്ചെങ്കി ചിലപ്പോ ആ വിദ്യാർത്ഥിയെ വരും കാലഘട്ടത്തില് നല്ലൊരു നിലയിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളോ ഒരു കാര്യങ്ങളോ കേരളത്തിലെ ഗവൺമെന്റോ അല്ലെങ്കി മറ്റു ക്ലബ്ബുകളോ സംഘടനകളോ കൂടുതലായിട്ടും നൽക നൽക്ണ് ണ്ട് ഏതെങ്കിലുമൊക്കെ ച പ്പോ വിദ്യാർത്ഥ- ത്ഥികൾക്കോ മറ്റോ നൽകുന്നുണ്ടാവും. കൂടുതലായിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്താന്നിണ്ടെങ്കിൽ ആഹ് അത് ഭാവിലൊരു നല്ലൊരു മുതൽക്കൂട്ടാവുംന്നാണ് എൻക്ക് പറയാള്ളെത്.
ആഹ് അതെ തീർച്ചയായിട്ടും. ആഹ് ഇത്തരം ഏഹ് നല്ല ഏഹ് സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള നല്ല വിദ്യാർത്ഥികള് നമ്മുടെ പല നാടിന്റെ പല മേഖ ദിക്കുകളിലും ഇം പല മൂല ഏഹ് ദിക്കുകളിലിണ്ട്. അവരെ എല്ലാം കണ്ടുപിടിച്ചു കൊണ്ട് നമ്മടെ ഒരു ഇൻ നമ്മടെ ഇന്ത്യയിലെ ഏഹ് മി കച്ച ഏഹ് നല്ല ഏഹ് ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ട് പരിശീലനങ്ങളൊക്കെ നൽകിക്കൊണ്ട്. നല്ലൊരു ഏഹ് കായിക മുന്നേറ്റം നടത്താൻ നമ്മുടെ രാജ്യത്തിന് തീർച്ചയായും സാധിക്കും എന്നുള്ളതാണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഭരണകർത്താക്കളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ളവരൊക്കെ നടത്തിയാല് അത് നമ്മുടെ ഏഹ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏഹ് ഈ ഒരു ഏജിലുള്ള അതുപോലെ നല്ല സ്കില്ല് കായികപരമായിട്ട് നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ധാരാളം വിദ്യാർത്ഥികൾക്ക് അതെല്ലാം ഉപകാരപ്രദമാവുകയും. അവരൊക്കെ അവരുടെ ജീവിതത്തിലൊക്കെ അവര് അവര് കാണുന്ന ഒരു ലക്ഷ്യത്തെ അവർക്ക് മുറുകെ പിടിച്ചു കൊണ്ട് തന്നെ പരിശീലനം നടത്തുകയും നല്ല ഉന്നതമായ വിജയങ്ങള് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാനും ന് ഏഹ് സാധിക്കും എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ഒരു വിഷയത്തെ കുറി ച്ച് കൂടുതല് പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കാരണം കായികം എന്നുള്ളതാണ് പല പല പല ഏഹ് രീതിയിലുള്ള കായിക താ ഏഹ് ഏഹ് കളികളും ഏഹ് നമ്മുടെ ഈ ഒരു ലോകത്തിണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് മറ്റൊരു കോളിൽ സംസാരിക്കാമല്ലേ.
അതെ ഓ
ഓക്കെ